പറഞ്ഞോടാ
എന്തൊക്കെയാ പിന്നെ ഫുഡൊക്കെ റെഡി ആയോ
ഫുഡൊക്കെ റെഡി ആയി ഇനി എല്ലാം റെഡി ആയി രാത്രി ന്ത്‌ ഫുഡ് കഴിച്ചാൽ മതി
എപ്പള കൈക്കാ രാത്രി നേരം വൈകോ
രാത്രി രാത്രി കൊച്ചിന് നേരത്തെേ കൊടുക്കും
ഏ ഹസ്ബൻഡ് ഇവിടെല്ലല്ലോ ല്ലേ
ഇല്ല ഹസ്ബൻഡ് പൊറത്താ ഒരു ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് കഴിക്കും
ഇന്നെന്താ ഉണ്ടാക്കി നെ ഫുഡ്
ഇന്ന് മീൻകറിയുണ്ട് തോരനുണ്ട് സാമ്പാറ്
എന്ത് തോരന് ത് തോര എന്താ എന്ത് ഏ തേങ്ങ കെ ഇട്ടാണ്ട് വെക്കണീനാ തോരന്ന് പറയാ
ആ തോരന്ന് വെച്ചാല് നമ്മള് മറ്റേ ബീറ്റ്റൂട്ട് അറിയത്തില്ലേ ബീറ്റ്റൂട്ട്
ആ ബീറ്റ്റൂട്ട് അറിയാം
ബീ ആഹ് ബീട്ട്റൂട്ട് എടുത്തിട്ട് കൊത്തി അരിയും കൊത്തി അരിഞ്ഞിട്ട് തേങ്ങ മതിനകത്തിട്ട് മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ട് കടുക് വറത്തിട്ട്
ആ ആ ആയി ഉം നിങ്ങള് ചെറുപ്പത്ത് മാരേജ് കഴിഞ്ഞതാ
എഞ് എനിക്ക് എന്റെ മാരേജ് ഇരുപത്തിയൊന്ന് ഇരുപതൊന്നായിരുന്നു വയസ്സില്
മ് ഇൻ്റെത് പതിനേഴാം വയസ്സ് കഴിഞ്ണ്
പതിനേഴ് കഴിഞ്ഞില്ലേ ഉം എങ്ങെ പ്ലസ് വണ്ണില്
ഉം അത് ബാ ഉപ്പ ഗൾഫിലായിന് ആ ഓക്കെയാണ് ഓക്കെ ആയല്ലേ പറ്റൂ
ആ ആ
മക്കം പഠി പഠനം കംപ്ലീറ്റ് ആയില്ല പിന്നെ എന്ത് ഭയങ്കര ആ പൂതിയന്നെ ജോലികൊക്കെ പോകാനും പഠിച്ച എന്തേലും ഒരു നല്ല ഫാമിലികൊക്കൊരു താങ്ങാവാനൊക്കൊരു ഭയങ്കര ഒരു പൂതിയേനി. ക്ഷെ ഒന്നും നടന്നീല മ് ഇങ്ങള് കംപ്ലീറ്റ് ആക്ക്യോ? സ്റ്റഡിയൊക്കെ കംപ്ലീറ്റെയ്തത
ആ കംപ്ലീറ്റ് ആയതാ
ആ ഇവിടുന്ന് വിടൊക്കെ ചെയ്യേനിം പ്ലസ് ടു കംപ്ലീറ്റ് ആക്കാനൊക്കെ വിടൊക്കെ ചെയ്യേനിം പക്ഷെ അയിന്റെടിൽ പ്രെഗ്നന്റ് ആയി അപ്പം പിന്നെ ഇൻക്ക് പോവാനൊരു ചമ്മലാ മ്മടെ ബോയ്സിന്റെ എടേലൊക്കെ ഒരു അന്നത്തെ കാലത്തൊന്നും ഞങ്ങളെ ക്ലാസ്സ്ന്ന് ഫസ്റ്റ് ആയിട്ട് ഇന്നെ കല്ല്യാണം കഴിഞ്ഞത്
ആണ്ല്ലേ ആഹ് ആഹ് ആഹ് ആഹ്
ങ്ങള് മാരേജ് എത്ര വർഷം മുമ്പാ
നി ഇന്റെ മാരേജ് കഴിഞ്ഞ്ട്ട് ഇപ്പൊ കൊറെ ആയി കൊറെയായി പിന്നെ
ഇതിന്റെതൊക്ക ഇണ്ടയ്ഞ്ഞോ
അന്ന് സ്ത്രീധനത്തിന്റെ അങ്ങനെ കൊഴ പ്പോന്നുല്ലായിരുന്നു പിന്നെ കല്ല്യാണം കഴിച്ച് വിടുമ്പോ അവര് ഓരോ ഡിമാൻഡ് വെക്കത്തില്ലെയോ അപ്പൊ നമ്മടെ ആ അച്ഛനും അമ്മയും ഇത്രേം കഷ്ടപ്പെട് ട്ടായാലും അത് ഉണ്ടാക്കി തരും എന എനിക്കതിന് താല്പര്യവില്ല
ഇങ്ങക്ക് തോന തന്ന്ണോ സ്ത്രീധനായിട്ട് അങ്ങനെ അവര് ചോയ്ച്ചതാ ഹസ്ബൻറിന്റെ ഫാമിലീലിള്ളോല്
അവര് അവര് ഓരോ ഡിമാൻഡ ഒക്കെ പറയുമ്പം നമ്മുടെ വീട്ടുകാര് കൊടു ക്കാതിരിക്കത്തില്ലല്ലോ
ഇവിടെ ഇന്റെ ഹസ്ബൻഡിന്റെ ഫാമിലീന്നാ ഇ നമ്മടെ കാലംന്നൊട്ട് മാരേജ് കഴിഞ്ഞ സമയത്തൊന്നും സ്ത്രീധനംക്കെ നിർ ത്തിലാക്കീന് അങ്ങനെ വല്ലാ ചോയ്ച്ട്ട് റ്റൊന്നുല്ല പിന്നെ ന്റെ ഉപ്പാന്റെ സന്തോഷത്തിന് കൊറച്ച് അങ്ങനെ തന്നുന്നല്ലാതെ ചോയ്ച്ചു ഇന്റെ ഇമ്മാന്റെ പ്രാ ഇമ്മാന്റെ മാരേജിന്റെ സമയത്തൊക്കെ ഇവര് ഈ വാപ്പാന്റെ ഫാമിലിക്കാരൊക്കെ ഇങ്ങനെ ചോയ്ച്ച് പൈസിം പിന്നെ അയ്നൻസരിച്ച്ള്ള പണ്ടാെം ചോയ്ച്ചിട്ടാ കല്ല്യാണം ഇണ്ടാക്കിയത് അന്നൊക്കെ ഇങ്ങനെ പറയാ കൊറെ കഷ് ടപ്പെട്ടിട്ടാണ് പൊന്നും ഇതും ഇണ്ടാക്കി കൊടുത്ത് ന്നാലോ മ്മളെ കയ്യിലും കൗത്തില ന്റെമാന്റെ കൗത്തിലും ഒന്നുല്ല വാ ക്ക്യാെന്നുല്ല കാരണം ഒക്കെ അമ്മായിമാന്റെ അന്നൊക്കെ അങ്ങനെയ്നല്ലോ കൊണ്ട് വര്ണതൊക്കെ ഓലെ ഏൽപ്പിക്കലല്ലേ പണി
ആന്ന് ആന്ന് ആന്ന് ആന്ന്
അമ്മക്ക് ഇട് ഇട്ട് നടക്കണങ്കി തന്നെ അനുവാദം ഓലട്ത്ത് പോയി ചോയ്ക്കണല്ലോ
ചോദിക്കണം ഒന്ന് എടുക്കണങ്കി തന്നെ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കണങ്കിൽ തന്നെ അവരോട അഭിപ്രായം ചോദി എനിക്ക് എനിക്ക് പൊതുവേ താല്പര്യം ഇല്ല ഇതിനെപ്പറ്റി
ഉം ഇപ്പളും നടക്ക്ണ് ണ്ട്ട്ടോ ഇപ്പ തെൻ ന്യൂസിലൊക്കെ കണ്ടില്ലേ ഇത്രീം സ്ത്രീധനത്തിന്റെ പേരില് ആത്മഹത്യ ഓരോ പെൺകുട്ടികള ആത്മഹത്യക്കെ കാണ് ണ്
ഇതിന്റെ പേരിലാ എല്ലാടും ഈ ആത്മഹത്യെക്കെ നടക്ക്ന്നത്
ഉം ഒരു പെങ്കുട്ടിനെ കണ്ടില്ലേ നൂറ് നൂറ്റിയൊന്ന് പവൻ പിന്നെ കൊട്ത്ത് പിന്നെ കാറ് കൊടുത്തില്ലാന്ന് പറഞ്ഞാണ്ടെയ്നിപ്പം ഒരു പെങ്കുട്ടി ആത്മഹത്യെയ്തിനിപ്പട്ത്ത് ഹസ്ബന്റിന്റെ ഫാമിലിയില് ടോർ ചറേയ്താേണ്ട് അങ്ങനെള്ളോട്ത്ത്ന്നൊക്കെ എറങ്ങി പോവണല്ലേ നമ്മളട് വിധം ജീവിക്കാന്ള്ള മാെതല്ണ്ട്ന്ന്ണ്ടെങ്കില് വേറെള്ളാേൽക്ക് താങ്ങായിട്ട് നിക്കര്ത് ലേ
നിക്കര്ത് അതന്നെ ഇപ്പ ഇപ്പഴാണെ ഇല്ലേ വെളീല് എറങ്ങി കഴിഞ്ഞാല് എന്തൊക്കെ ജോലി ചെയ്യാ ഒന്നിത് ഒരു തയ്യല് അറിയാങ്ക്ല് അത് ചെയ്ത് ജീവിക്കാം
ഉം പല്ല പലേ ഓൺലൈൽലായിട്ടും പലേതിലും ഇപ്പൊത്തെ സിറ്റുവേഷൻല് അതും ഫാമിലീല് കാെറച്ചും കൂടി ക്യാഷും ഇതും ഉള്ളോലാണെങ്കില് പിന്നെ വേറെള്ളോലെ ഡിപ്പെൻഡ് ചെയ്യേ ചെയ്യര്ത് ഉം അവരൊക്കെ ചെയ്തത് ശരിക്ക്‌ വ മണ്ടത്തരാണ് ങ്ങനെ ടോർച്ചറിങ്ങൊക്കെ ഉണ്ടെങ്കിൽ നേരെ വീട്ട്ക്ക്‌ അതിനു വാണെങ്കിൽ അവരുടെ വീട്ടിൽ സിറ്റുവേഷൻ വേറായിരിക്കും
ആഹ ആ അതുകൊണ്ടായിരിക്കും അത മ്മക്ക് അറിയ യില്ലല്ലോ അത അവർ
ഇപ്പൊ ഞമ്മളായാലും ഇപ്പം കൊറേ ദിവസം വീട്ടിൽ പോയി നിക്കുമ്പൊ ങ്ങൾക്കറില്ലേ എന്താ ഓള് ഇവടെ വന്ന്ക്ക്‌ണത് ഓരോരുത്തര് ചോദിക്കണത്
നമ്മുടെ വീട്ടുകാർക്ക്‌ ഒരു പ്രശ്നല്ല പക്ഷെ നാട്ടുകാർക്ക്‌ ഏറ്റു സെഡഡ് കാര്യങ്ങൾ അറിയേണ്ടത് എന്താ അവള് വന്നിരിക്കുന്നത്
ഉം
ഇയോ എന്തുവാ പിണങ്ങിയതാണോ അതാണോ ഇതാണോ ആൾ ക്കാര് പല കാര്യങ്ങളാ
ഹസ്ബൻഡിനൊന്നും ആ വൈക്ക് കണ്ടിയില്ലെങ്കില് അതും ചോയിക്കും
അതും ചോദിക്കും എന്താ കൊണ്ടുപോയ ിയതാണോ പിണങ്ങിയതാണോ എന്തൊക്കെ കാര്യങ്ങ ഈ കാലഘട്ടത്തിലും
പോവാ തിരിച്ചെന്നാ പോവന്നോയ്ക്കും
പോവാ ആ അതന്നെ എന്നാ പോവ
ഞാനൊക്കെ എന്റെ വീട്ടു പോയ ഒരാഴ്ച നിന്നാ പിന്നെ രണ്ടാമത്തെ ആഴ്ച ആകുമ്പോ പുറത്തറങ്ങാൻ പേടിയാ എന്തൊക്കും ഇത്രീം ദിവസം അവിടെ നിക്ക്‌ണ എന്നുള്ളത് ചോയ്ക്ക്‌ണ കേക്കുമ്പോളേ ഉ
ഇങ്ങള്ഓരോ കാര്യങ്ങള് എന്തൊക്കെ കാര്യങ്ങളറിയണം നാട്ടുകാർക്ക്
പണ്ടത്തെ പണ്ടത്തെ സ്ത്രീധനത്തിന്റെതൊക്കെ ഇപ്പം കേസും ന്തായാലും ആരും ഇപ്പ അങ്ങനെ പൊറത്ത തുറന്നന്ന് പറയേണ ടൈപ്പ് ഇപ്പ എല്ലാരും ഉണ്ടാവൂലല്ലോ ഇപ്പളും മൂടി വെക്കണ ആൾക്കാർ ഇപ്പളും ഉണ്ടാവും
ആ ന്ന ന്ന ന്ന് ഇനി നമ്മടെക്കെ പിള്ളേരുടെെ കാലഘട്ടമാവുമ്പോ എന്തുവായിരിക്കും
ഉം ഇപ്പൊ സ്വർണത്തിന്റെക്കെ വെല എന്ത ന്താണ്ലേ നമ്മളടുത്ത ക്കെന്ന് ഉള്ള സമയത്ത്ണ്ടായിനി ഇന്ന ഇപ്പൊ വില കൂടിയ സമയത്ത് ഒന്ന ട്ടുല്യാണും
ഒന്നും ഒട്ടില്ല അത് തന്നെ അത് തന്നെ
ങ്ങളെ മറ്റെ ചെയ്‌നും സ്വർണ്ണ ഗോൾഡ് ഒക്കെ ഇപ്പളും ഉണ്ടോ
ഇപ്പഴും ഇക്ക ആവശ്യങ്ങൾക്ക്‌ എടുക്കുന്നുണ്ട് ആവ ശ്യങ്ങൾക്ക് എടുക്കുന്നുണ്ട് കൊറച്ച് വെച്ചിട്ടുണ്ട്
ച്ച്ണ്ട് അല്ലാത്തൊക്കെ ഇങ്ങനെ വീട് പണിക്കും അങ്ങ അങ്ങനെയൊക്കെ ണ്ട് പോയി
ഉം അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കും പോയി പിന്നെ ഡെയിലി യൂസ് ചെയ്യാൻ നമ്മക്ക് വേണ്ടി അത്ര എണ്ടിപ്പുണ്ട്
ഇനിയൊന്നും വാങ്ങാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല്യാനും ലേ
ഇല്ല ഉ ആന്നാന്ന അയ്യോ വില കാണുമ്പോ എന്തുവാ സ്വർണത്തിന് വെല കൂടിയ
ഉ ഇപ്പത്തെ പെൺകുട്ടികൾക്കൊന്നും ഇപപ്പൊ ന്നില്ലാതെ കെട്ടക്കേണ്ടി വരും ന്നാലും പെൺകുട്ടികൾക്ക് നല്ല ഡിമാന്റാട്ടോ ഇപ്പം കുട്ടികളെ കിട്ടാനില്ല പെൺകുട്ടിള ഒന്നും ഉ ആഹ ഇപ്പൊ പലേ ഇതല്ലേ മറ്റേ എന്താ പറയ ഒരു ഗോൾഡ് ഉണ്ടല്ലോ പ്പറങ്ങീനെ സ്റ്റോളിലിങ്ങനെ
ആ അത് തന്നെ അത് തന്നെ കളർ പോവാത്തത് ആന്റിക്കിന്റെ ആ അ തന്നെ ഇപ്പം ഇപ്പോള്ളെ പെൺപിള്ളോരൽഎന്താണ്
ആന്റിക്കിന്റെ കളക്ഷന് യൂസ് ചെയ്യണ്ടോ
ഇല്ല ഇല്ല ഞാൻ യൂസ് ചെയ്യാറില്ല
ഉം ഞാന് മക്കക്കൊക്കെ യൂസ് ചെയ്യലുണ്ട് കാരണം ഓല് ക്ക്‌ ഇപ്പോ ഗോൾഡ് സ്കൂൾ പോവണയയോണ്ട് ഉം അങ്ങനത്തെ ഇട്ട് കൊടുക്കല്
ഒന്നും ഇപ്പ സ്വർണത്തിന്റെ റേ റ്റ്‌ ഇത്രമാത്രം കൂടിയത് കൊണ്ട് നമ്മുക്ക് ഒന്നും പിള്ളേർക്ക് കൊടുത്ത്
ഇട്ട് നടക്കാൻ വയ്യാ വീട്ടുമുറ്റത്തന്നൊക്കല്ലേ പറച്ച് പോണത് ഞങ്ങളെ വീട് ഈ റോഡ് സൈഡിലാണേ
ആഹ് ആന്നല്ലേ ആഹ് ആഹ് ഇപ്പൊ നമ്മളൊരു ഇമിറ്റേഷൻ എടുത്തിട്ടാലും ഇമിറ്റേഷൻ ഇമ്മിറ്റേഷൻ എടുത്തിട്ടാലും അത് പറിച്ചൊണ്ട് പോകുന്ന ഒരു കാലഘട്ടം
അതെ ആ ഒരു പെണ്ണിന്റെ ങ്ങനെ കേട്ടീനല്ലോ എന്നാജ്ജന്നെ കൊണ്ടയ്ക്കൊ ന്ന ഒരാൾ പറച്ചോണ്ടയെ കണ്ടപ്പം
ആഹ് അതന്നെ അതന്നെ ഒരു രക്ഷയില്ല ഇപ്പം ഏ സ്വർണ്ണല്ലാതെ ഗോൾഡായാ സ്വർണം അല്ലാത്തത് വാങ്ങിച്ചിട്ടാലും പറിച്ചൊണ്ട് പോന്ന കുറെ ആൾ
ഉം ഇപ്പൊ ഈ ചൂടുള്ള സമയത്തെ ചൂടായതോണ്ട് വേനന്റെ സമയത്ത് ത്ത് ജനാലൊക്കെ തുറന്നിട്ട് ഒരു ഫാമിലി കടന്നപ്പോ കാല്ന്ന് പാദസരം എടുത്ത് കൊണ്ട് പോയി ന്യൂസ് അറിഞ്ഞീനി നിങ്ങള്
ആഹ് ആന്നാന്ന് അറിഞ്ഞറിഞ് ഈ വാർത്തെലെക്കെ കേൾക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാ
അതന്നെ അതാണ് ജനാലമര്യാദക്ക് വീടിന്റഗത്ത് വരെ സേഫല്ല നമ്മള്
ആഹ് ആന്നാന്ന് ഇപ്പൊ സത്യം പറഞ്ഞ പേടിയ ഓരോ കാര്യത്തിനും
ഉം നിങ്ങള് പിന്നെ പഴയ സ്കൂൾക്കൊക്കെ പോകലുണ്ടോ
പഴയ സ്കൂളുകള് കൊറച്ച് ദൂരത്താണ്
ഉ ഇപ്പൊ അതേപോലെ തന്നെയണോ സ്കൂളൊക്കെ അല്ലെങ്കിൽ രൂപമാറ്റ
ഇയ്യോ ഇപ്പൊ സ്കൂൾ അതെ നമ്മള് പഠിച്ചതുപോലാണോ സ്കൂള്? എന്തൊക്കെ മാറ്റങ്ങളാ വന്നേക്കുന്നെ എന്തൊക്കെ കെട്ടിടങ്ങളും മോളോട്ടും
ഓടിട്ട ന്നെ കോളേജ ക്കീനെ ഞങ്ങളത്ട്ടോ ഇപ്പം അതൊക്കെ പൊളിച്ചു
കാലഘട്ടത്തില്ലെ ഓടൊക്കെ ഇട്ടേ ഇപ്പ അതൊക്കെ പൊളിച്ച് ഇപ്പ വാർക്ക്ന്ന് അത് ഉയർത്തുന്നു എന്തൊക്കെയാ ഇപ്പൊ നമ്മുടെ പിള്ളേര് പഠിക്കാൻ പോകുമ്പോ ആ ഇതൊക്കെ അന്ന്
പണ്ടൊക്കെ നമ്മള് ഈ പത്താം ക്ലാസൊക്കെ കഴിഞ്ഞാല് ഓട്ടോഗ്രാഫൊക്കെ ഉണ്ടേനല്ലോ അതൊക്കെ ഇങ്ങക് ഉണ്ട്പ്പോളും
അതൊക്കെ വീട്ടില് എന്റെ വീട്ടില് എവിടെയൊക്കെയൊ ഉണ്ട്
ഞാ ഇന്റതൊക്കെ നശിപ്പിച്ചിട്ടൊന്നുല്ല അവിടെ ഇണ്ടാവും സേഫായിട്ട് ഇപ്പത്തെ മക്കൾക്കൊന്നും പത്ത് കഴിഞ്ഞാൽ ഓട്ടോഗ്രാഫൊന്നും ഇല്ലട്ടോ
ഓട്ടോഗ്രാഫ് മൊബൈല് ഗ്രൂപ്പ് ആ അതന്നെ അതന്നെ മൊബൈ
ന നമ്മള് പഠിക്കുന്ന കാലത്തൊന്നും മൊബൈലില്ലല്ലോ മൊബൈലുല്ല നമ്മള് ഫുള്ള് പുറത്തു പോയുള്ള കളികളും ഫ്രണ്ട്സളായിട്ട് ഒളിച്ച് കളിയും ചോറും കറിയും ഉണ്ടാക്കലും
ആ എന്തൊക്കെ കളികളായിരുന്നു അന്ന് ഓരോ കളികളും ഇപ്പടത്തെ പിള്ളേർക്ക് ഒന്നും അറയിത്തില്ല
ഉം നിങ്ങൾ ഈ സാരിയൊക്കെ ചുറ്റി അങ്ങനെയൊക്കെ കളിക്കലില്ലേനോ
ആഹ് ഉണ്ടുണ്ട്.
ഉം പയേ ഓർ ഓർമ്മകളൊക്കെ പർഞ്ഞിര്ക്കാനു ആൾണ്ടാവ്ണരു രസാലെ.
നമ്മൾ അതൊക്കെ വല്ലാതെ മിസ്സ് ചെയ്യുന്നു ല്ലെ.
ഉം ങ്ങളീ മഹാഗണിന്റെ. എ വിക്ണൊരെ ഒര് സാനണ്ടല്ലോ ഒരെല ഒരു ഒരു മഹാഗണിന്റെ മര് ത്ത്മ്മന്ന് വിക്ണൊര് സാനം കണ്ട്ണൊ ഒരു സ്പൂണൊക്കാക്ക്ണേ. കളിക്ക്യുമ്പോ ഇങ്ങള ഒക്കെ ഇട്ക്കല്ണ്ടോ കയ്യിലൊക്കെ ആക്കിട്ട് ഫാന്. പോലെ കർങ്ണരു സാനൊക്കണ്ട് പങ്ക പോലെ ഉം. ആഹ് ണ്ട് പക്ഷെ ഇനി ഇപ്പത്തെ മക്കക്കൊന്നു അത് അറി എടു
ആഹ് അതൊന്നു അറിയത്തില്ല ആഹ് നമ്മളെ പോലെ. ആഹ് അതൊക്കെ നമ്മക് ഭയങ്കരായിട്ട് മിസ്സെയ്യ്ന്ന്. ഉം ഉം ഉം.
പിന്നെന്തെക്കെ ങ്ങള്ന്നാല് ഫ്രീ ആവുമ്പൊക്കെ വിളിക്കീ. നമക്കൊയ് വോലെ വർത്താനൊക്കെ പർഞു കുത്തർക്കാല ഉം ഓക്കെന്നാല് ആഹ് ഓക്കെ.
ശരി.